ഹലോ
ഹലോ
ആഹ്
ആഹ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് പിന്നെ വർക്ക് എന്തേങ്കും ചെയ്യണ്ടോ
ഇല്ല വർക്ക് ചെയ്യുന്നൊന്നില്ല വീട്ട മക്കള് മൂന്നാള ആയാ പിന്നെ അപ്പ അവരങ്ങനെ മാനേജ്തൊണ്ടിരിക്കും മക്കളൊക്കെ വലുതാവട്ടെ
ആഹ് സ്ത്രീകൾ സ്ത്രീകൾക്കൊക്കെ പുറത്തു പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് ഇങ്ങനെ ചെയ്യല്ലോ അങ്ങനെ ചെയ്യുമ്പോ ഏറ്റവും നല്ല ജോലിയായിട്ട് ഏതാ തോന്നിയിട്ടുള്ളത്
പുൊറത്ത്ു പോയി ചെയ്യാ പറഞ്ഞാല് ഞമ്മളിപ്പോ മക്കളടുത്തൊക്കെ വരുമ്പോണ് നമ്മുക്ക് മക്കളെ നോക്കുമോണം എന്നൊക്കെ ചെയ്ത്ഴിഞ്ഞാൽ ടൈലറിങ് അങ്ങനത്തതൊക്കെ പിന്നെ ഫാഷൻ ഡിസൈനിങ് അങ്ങനത്തതൊക്കെ ആ നല്ലൊരുതായിരുന്നു ആ ടീച്ചറായി
ഇപ്പൊ ടീച്ചറൊക്കെ ആണെങ്കില് രാവിലെ നമുക്കൊരു പത്ത് മണിയൊക്കെ ആവുമ്പഴേനും പോയാൽ മതിയല്ലോ പിന്നെരു നാല മണിയ ഒക്കെ ആവുമ്പോ ആ് നാല മണിയൊക്ക ആവുമ്പോഴത്തേനും വരയും ചെയ്യാലോ
ആഹ് ആ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുക്ക് പത്ത് മുപ്പത് വയസ്സായില്ലെ ഇപ്പൊ വയസായിന ആ ഇനിയിപ്പോ നമ്മള് പഠിക്കാനിന്ന ഒരു ഇതാണ്
ആഹ അല്ല എനിക്ക് ഫസ്റ്റ് ആഗ്രഹം ഉണ്ടായിരുന്നത് നേഴ്സാവാനായിരുന്നേ അപ്പൊ ആഹ് നേഴ്സവാ പറയുമ്പോരാ ഞാനിപ്പോ ഓൺലൈൻ ആയിട്ട് ചെയ്യ ചെയ്യണത് കുട്ടി ചെറുതാണീ അതുകൊണ്ട് പുറത്ത് പോയിട്ടും ചെയ്യാൻ പറ്റില്ല പിന്നെ ഹസ്ബൻഡന്റെ വീട്ടിലാണെങ്കിലും ആഹ് ഇങ്ങനെയാണ് ഹസ്ബൻറ് വീട്ടിലാണെങ്കിലും ഇവിടെ എന്റെ വീട്ടിലാെങ്കിലും നോക്കാനൊന്നും ആരു ഇല്ല എല്ലാരും വർക്ക് ചെയ്യണവരാണ് അപ്പൊ പിന്നെ നമ്മള് നമ്മുടെ കുട്ടീനെ ഇട്ടിട്ട് പോണ പറ്റില്ലല്ലോ നമുക്ക് എത്രയാണെങ്കിലും പോയി വരാ പിന്നെ വരെ നമുക്ക് ഒരു സമാധാനം ഇല്ലാണ്ടാവും
ആഹ് അതെ
അപ്പ അതൊണ്ട്
കൊറച്ച ദിവസം മുന്നേ ഒരാള് പറഞ്ഞു ഇന്നോട് പിന്നെ ങ്ങൾ ടീച്ചറായി പോയിരുന്നു വർക്ക് ചെയ്യാൻ പിന്നെ അപ്പൊ വന്നപ്പോ മ മ കുട്ടി വായിൽ പൈസ ഇട്ടു പറഞ്ഞു ന്നിട്ട് കുടുങ്ങി അപ്പൊ നമ്മുക്ക് ഒരു സമാധാന നിൽ പോയാലോ മക്കളന്നല്ല ആ കൊഴപ്പൊന്നണ്ടായി പേടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ മക്കളെ ഇട്ടച്ച് പോവും പിന്നെ നോ ക്കൻ ആൾ വേണം
അതെ ശരിക്കും ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ന നമ്മുക്ക് ഇങ്ങനെ അടുത്തിരിക്കുമ്പോ പെട്ടന്നെന്തെങ്കിലൊക്കെയാലും നമുക്കൊരു ടെൻഷൻ അല്ലേ അപ്പൊ നമ്മളോ ഇരിക്കുമ്പോ അങ്ങനെ എന്തെങ്കലുമൊക്കെ കാണുമ്പോ ആഹ അതെ നോക്കിയിരിക്കാലോ അവരിപ്പോൊ ആരാണ് ിലും ഒന്ന് ശ്രദ്ധ തെറ്റ കഴിഞ്ഞാല് എന്തേലൊക്കായാല്ആ പിന്നെ നമുക്കതൊരു മനസ്സമാധാന് കേടാവു
ആഹ പിന്നെ നമ്മുക്ക് കാലാകാലം
ആ അതെ നമുക്ക് ക്യാഷിനക്കാ കൂടുതല നമ്മുടെ കുടുംബല്ലേ. ആഹ.
നമ്മടെ മക്കളാണ് നമ്മള സമ്പത്ത്.
അതെ നമ്മുടെ ഒരു കുടുംബം വിട്ടിട്ട് നമുക്ക് കൊറെ പൈസ കിട്ടിട്ട് കാര്യല്ലോ. ഇപ്പോൊ ഓരോ മരണങ്ങളൊക്കെ കഴിയുമ്പോളും പറയില്ല ഇത്ര ഇപ്പൊ വെടിക്കെട്ടിന്റെ ഒരു സംഭവം ഉണ്ടായപ്പോഴും ആഹ. ഇത്ര രൂപ തരാ അത്ര രൂപ തരാ. കൊറേ അതൊക്കെ ആയിട്ട് നമുക്ക് അത്ര രൂപ തന്നിട്ട് കാര്യമില്ലല്ലോ.
ആഹ. അതെ നമ്മുക്ക് പൈസൊന്നുംല്ല വേണ്ടേ നമ്മുക്ക് മക്കളും അതാണ്. അപ്പ മക്കള് ഇല്ലാത്ത അത്ര ആൾക്കാരുണ്ട് അപ്പൊ. ഉം അല്ലെ മക്കള ഇല്ലാത്തത്ര ആൾക്കാരുടെ ജോലി. ഇ പോ അപ്പ ജോലി എന്താണ് ജോലി. ഒന്നും വാണ്ടില്ലായിരുന്നു മക്കളെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്.
ആഹ് അത് നോക്കിയാലോ കേന്നിരിക്കണ്ട് കാരണം ഇ ഇപ്പൊ ഒരു നാല് വയസ്സൊക്ക കഴിഞ്ഞാല് ന. കയും കൂട്ടിട്ട് പോവാലോ.
ആഹ് എന്റെ നോക്കുമ്പോ നാല് വയസ്സ് ഞാനും വിചാരിക്കുന്ന എന്തെങ്കിലൊക്കെ. ഇതൊക്കെ നോക്കണം നമുക്ക് എന്തേലും ബിസിനസ ഒക്കെ നമുക്ക്. ചെയ്യാൻ പറ്റുന്നതൊെ ഓൺലൈൻ ആയിട്ട് കുറേ ചെയ്യ അന്ന്. അതൊന്നും ഇപ്പോൊ ഒരു ഇത് ഇതി എത്തിട്ടില്ല ഉ.
വലത്മ്മക്ക് മെഹന്തി അങ്ങനത്തൊക്കെ നമുക്ക് സ്വന്തായിട്ടുണ്ടല്ലോ ഓൺലൈൻ. അക്കെെങ്കിലഴ നമ്മ ന ൊക്കെ പഠിച്ചിട്ട് നമ്മളി മെഹന്തിൊക്കെ ഇട്ട് കൊടുക്കുമ്പോ നല്ല ക്യാഷ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്ക പിന്നെ മേക്കപ്പ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യ അതെ അതൊക്കെ പഠിക്കണ നല്ലതാണ്.
നല്ല നല്ല സാലറിയും കിട്ടും ആ അതെ നല്ല സാലറി കിട്ടും പിന്നെ അപ്പ അതിന്. കുറെേ ഒന്നും എന്തൊന്നും അ അറിയണ്ടല്ലോ നമ്മുക്ക് കൊറെേക്കെ അങ്ങനെയല്ല പഠി പച്ചറേ എ വേണ്ടല്ലോന്ന് പറയാം. അതിന് മാത്രം അതില്ലല്ലോ നല്ല സാല നല്ല സ്കോപ്പ്ണ് എല്ലോട്ത്തും.
ആഹ അങ്ങനെയൊക്കെ വിചാരിക്കണ്ട് പക്ഷെ. ഏ ഇപ്പൊ ഒരുപാട് പേരുണ്ടേനി. ഇപ്പ നമ്മളെ ഈ ഒരു സ്കോപ്പ് കണ്ടിട്ടേ. ഇഷ്ടം പോലെ ആളുകൾ ആ ഒരു ഇതിൽക്ക് പോണ ണ്ട്.
ആ എല്ലാവർപ്പും അ അങ്ങന രീതിൊക്കെ പോകണല്ലേ.
നമ്മളിപ്പോ അങ്ങനെയാണല്ലോ പണ്ട് കാലത്തൊക്കെ ഈ എഞ്ചിനീയേർസ് ആണെങ്കില് മ. ഉത്തമ എഞ്ചിനീയർസ്. ബീ ടെക് കഴിഞ്ഞുള്ളവരെല്ലേ മൊത്തം ഇണ്ടാവുക അതേപോലെ. അപ്പൊ ഒരു സ്കോപ്പ് കാണുന്നത് ബ്യൂട്ടീഷ്യനിലാണ് അപ്പൊ എല്ലാവര അതന്നെ പഠിച്ചോണ്ടിരിക്കയാണ് ഫാഷൻ ഡിസൈനിങ്ങും. ബ്യൂട്ടീഷനും അതിലും കൊറെേ ആളുകൾ ആഹ മോണ്ടിസോറി ഉണ്ട്. അപ്പൊ അങ്ങനെൊരി ഇതാവുമ്പോഴും നമുക്ക് ഇതാണ് പിന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ. അതിലും ചെയ്യ്ണ്ട് കൊറെ പേര്. എല്ലാട്ത്തുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് എല്ലാവരും പോണൊര്തിലേക്ക് പോയി കഴിഞ്ഞാലും പറയണ പോലെ
വേറെയെൻജൊ വേറൊര് വേറൊര് ജോലിക്ക് ആള് ണ്ടാവൂല. ല്ലാരും ഒന്നിക്കന്നെ
ഏഹ്. അപ്പൊ നമുക്ക് ഏതാണ് ഇല്ല്യാത്തെ. പ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മള് പഠിക്കുമ്പൊ പ്പൊ സാൻസ്ക്രി സംസ്കൃതം ട്‌ക്കാ. അതുപോലെ ഏഹ് അറബിക് ക്ക്ട്ക്കാ. അങ്ങനെയൊക്കെ ട്ക്കുമ്പൊ അതിനൊക്കെ കൊർച്ചൂടി സ്കോപ്പാണ്. ആഹ് അങ്ങനെ ക്കെട്ക്കുമ്പൊ അതിനധികം ആരും അങ്ങനെ എടുത്തങ്ങനെ പഠിക്കില്ല്യാ.
ആഹ്
അപ്പൊ അത് ഫോക്കസെ യ്യാണെങ്കില് അതിലേക്ക് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെണ്ടാർന്നു. പക്ഷെ ആ സമയ.... ത്തങ്ങനെയൊരു ബുദ്ധിയൊന്നുല്ല്യ. അതില് ആരും പർഞ്ഞെരാനും ണ്ടാർന്നില്ല്യാ. ആഹ് അപ്പൊ ഞാന് സംസ്കൃതം ന്നെയാർന്നു. ആഹ് അഹ് അതെ അത് ശരിയാണ്. അപ്പൊ ആ ഒര് തില്ലായിക്കെ നമുക്ക് അത് കൊട്ക്കാലോ.
പിന്നെ നമുക്ക് അ അമ്മളെ നമ്മളെ ഭാഷ ആ പൂലല്ലൊ അവിടെത്തുമ്പൊ. ഇംഗ്ലീഷ്... അതെന്നെ എല്ലാ ഭാഷ അറിയണം. തമിഴ് ആയാലും, ഇംഗ്ലീഷ് ആണ് ന്തോ തെല്ങ്ക്, ഇംഗ്ലീഷും പിന്നെ നല്ല സ്കോപ്പാണ് എല്ലോട്ത്തും. ഇംഗ്ലീഷാ നല്ല ആഹ് നല്ല ലാംഗേജ്. ഉം
അങ്ങനെ അല്ല എല്ലാത്തിനും ഒരു
എല്ലാത്തിനും അതിൻ്റെതായ അതെ ഭാഷകളന്നൊക്കെ പ അറിഞ്ഞി നല്ലതാണ്. നമ്മള് എവിടെയും പോയി പെടൂല. ആഹ് അമ്മക്ക് ഒരാളൊ അമ്മക്ക് പർഞ്ഞെരാനൊ രാള് ണ്ടാവില്ല എവ്ടെന്ന്. അമ്മക്ക് എവിടെ പോയാല് ങ്ങനൊര് താണല്ലൊ.
ആഹ് സ്വന്തമായിട്ട് ശരിക്കെരു വരുമാനം വേണം. അപ്പൊ എന്തേലൊക്ക ഒന്ന് ചെയ്യണംന്ന...
ആഹ് അതെ. അങ്ങനെ ഒരാ ഗ്രഹം എൻക്കുണ്ട്. ഉം. എന്തെങ്കിലൊര് വരുമാനം അമ്മള് ചെറിയൊര്തായാലും തായാലും നമുക്ക് നമ്മളെട്ത്ത്ന്ന് നമ്മക്ക് നമ്മടെ ട്ത്ത്ന്ന് കൊട്ക്കാനാ ബാ ആഹ് ഹസ്ബെൻ്റ് മാരോട് ചോയിക്കണ്ടല്ലൊ. അവരോട് പോയിക്കുമ്പ അവർക്ക് പിന്നെ ഇത്പ്പൊ രണ്ട്, രൺ വേരുമ്പാട കൂ കൂടി ചും പോയിട്ടെൻ ജീവിതം മുന്നോട്ട് പോവൊള്ളു. ഇപ്പത്തെ കാലഘട്ടത്തി...
പിന്നെ ചെലർക്ക്ണ്ടാവും അങ്ങനെ വൈഫിനെ പൊർത്ത്ക്ക് വിടാം പറ്റില്ല്യാ അങ്ങനെയുള്ള ആള്കളെ..... ക്കെണ്ടാവും. അപ്പൊ ശരിക്കും അങ്ങനെ ആവാം പാടില്ല്യ. കാരണം പ്പൊ പുരുഷന്മാര് ചെയ്യണ പോലെ തന്നെ സ്ത്രീകളും ആഹ് പക്ഷെ പ്പെഴും ഉണ്ട ടടാ. അങ്ങനെ ഇൻക്കറിയണ കൊറെേ പേര്ണ്ട്. വർക്കിന് വർക്ക്ന് പോവാം പറ്റാത്തവര്. അതായത് ഹസ്ബൻ്റിന് സമ്മതമല്ലാത്തോണ്ട് ചെൽപ്പൊ സ ഹസ്ബൻ്റിന് സമ്മതാവും. പക്ഷെ വീട്ടാര്ക്ക് സമ്മതം ണ്ടാവില്ല്യ. അങ്ങനെയുള്ള കൊറേ ആളുകൾ എന്നെ അറിയാം. പ്പ അങ്ങ അങ്ങനെള്ളവര്ടെ അട്.... ത്തൊക്കെ ആഹ് അങ്ങനെയുള്ളവര്.... ത്തൊക്കെ പറയാൻള്ളെച്ചാ ത്‌തന്യാ. ഏഹ് അവരിപ്പൊ ത്രയും കാലം ങ്ങനെ പഠിച്ചത് വെറ്തെ വീട്ടിലിര്ന്ന്ട്ട് കുട്ട്യളെ നോക്കാനാ ത്
ആഹ് കുട്ടികളെ നോക്കാ, വീട് ജോലി എടുക്കാ അങ്ങനെയൊക്കെര്താണ്. ആഹ് പിന്നെ കൊറ്ച്ച് കഴിയുമ്പ അവരെന്നെ പറയും ജോലിയൊക്കെ ണ്ടെങ്കീന്ന് പറയും.
അതെന്നെ. പ്പൊ കൊറച്ച് ആഹ് കൊറച്ച കാലൊക്കെ അങ്ങനെയൊക്കെ....
ആഹ് പഠിച്ചട്ടുള്ളവരൊക്കെയണ വെച്ചെങ്കിൽ അവർക്ക് അതിന്തിന്റോയാലല് കൊടുക്കണം പഠാൻ താല്പര്യമില്ലാണ്ട് അങ്ങനെയൊക്കെയാണച്ചൽ കുഴപ്പില്ല
ആ എന്റെ മുത്തഛ്ന്റെ മോക്കും അതേമാതിരി എല്ലും വിദ്യാഭ്യാസം തൊക്കെണ്ടായിരുന്നു അപ്പൊ അവര് പഠിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു മാരേജ് കഴിഞ്ഞാല് പിന്നെ പഠിക്കാും സമ്മതി കൊടുത്തിട്ടില്ല അപ്പൊ അവർക്ക് ഭയങ്കര ഏ സങ്കട ആണ ഇപ്പോഴും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലോ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു ഫുള്ള് എ പ്ലസ് ആയിരുന്നു പത്താംക്ളാസ്സും പ്ലസ് റ്റും ക്കെ പാസ്സായി ആ അപ്പൊ പഠിപ്പ നമ്മക്ക് അ ആ കല്യാണം കഴിച്ചു വിട്ടു പിന്നെ വെറുതെ ഒക്കെ വെറുതെ ആയില്ലന്ന് തോന്നലുണ്ടാവും
ഉ ശരിക്കും അങ്ങനെ ചെയ്യരുത് എത്രയും നല്ല പഠിക്കൻ ബുദ്ധിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ പഠിപ്പിക്കന്ന വേണയ് താ
ആ ഇവിടെ അധികം അധികം പേര് അങ്ങനെ തന്നെ ഇവിടെ ഈ ഭാലത്ത് കുറെ പേരുണ്ടങ്ങനെ ഒക്കെ കല്യാണം കഴിച്ചച്ച് പോയി പിന്നെ ഒ ഞാൻ പിന്നെഅതിന ഒന്നും നോക്കിട്ടില്ല
ആഹ് ആഹ്
അങ്ങനാവുമ്പോ നമ്മക്ക് സങ്കടാണ്
ആഹ് എനിക്കറിയട്ടോ ഞങ്ങടെ വീടിന്റെ അടുത്ത്ന്നെ ഉണ്ട് അങ്ങനെ ഒരാള് അപ്പൊ അവരാദ്യം നല്ല പഠി പഠിച്ചേർന്ന ആളാണ് എന്നിട്ട് കുട്ട്യേളൊക്കെ മൂന്ന് കുട്ട്യോള് പെട്ടന്നങ്ങനെ ണ്ടായി പിന്നെ അവരേനങ്ങനെ പഠിപ്പിക്കുമ്പോ അവരിങ്ങനെ പറയാണ് ഇപ്പ ഞാൻ എനിക്ക് ടീച്ചറാവണന്ന ആഗ്രഹം ണ്ടാർന്ന് പക്ഷെ എനിക്കത് പറ്റിയില്ല പ്പോ ഞാൻന്റെ കുട്ടിളെനെ പഠിപ്പിച്ചിട്ട്ഞാനരു ടീച്ചറാണ് ഇപ്പോ അല്ല അവര്തിലൊരു സംതൃപ്തി കണ്ടെത്താണ് പക്ഷെ
ആഹ് എന്റെ എന്റെ താത്ത ഇതേപോലെ ന്നെ ന്റെ താത്ത തേപോൽതന്നെ കൊറേ മൂന്ന് മക്കളായി മൂന്നാമത്തെ മക ആ മകള് മകൻണ്ടായപ്പോ ഓള് പഠിക്കാൻ പോയി ഇപ്പൊ ഒരു ജോലിയൊക്കെ ആയിന് പ്പ സ്കൂളങ്ങട്ട് കയറീന് ഓള് കഴിഞ്ഞ വർഷം കയറി
ആഹ് അല്ല അങ്ങനെ വേണേ ഇപ്പൊ പെൺകുട്ടികളാണച്ചിട്ട് നമ്മടെ ആഗ്രഹങ്ങളക്കെ അടിച്ചമർത്തിട്ട് അങ്ങനെ ഇരിക്കര്ത് നമ്മ ടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക്
അതെ പ്പംചെയ്യണ്ടേ അല്ലാതപ്പോ ഒരാള് നമ്മക്ക് നമ്മൾ നമ്മൾ ത് നമ്മളന്നെ ചെയ്യണ്ടേ ഉം
പ്പ വീട്ടിലാണെങ്കിലു അതെ നമ്മക്ക് നമ്മളക്ക്ച്ച്ട്ട് കൊറേ പണികള് ചെയ്യേണ്ട ആവശ്യം ഒന്നുല്ല പ്പൊ എല്ലാവർക്കും ഒരേപോലെ ചെയ്യാവുന്ന കാര്യങ്ങളള്ളു പ്പൊ ഭർത്താവാണിച്ചിട്ട് ചോറ് വിളമ്പി കഴിക്കാൻ പാടില്ല നമ്മളന്നെ ട് ത്തൊട്ക്കണം അങ്ങനെ ത്തൊരു സിസ്റ്റം ഒന്നും ശരിക്ക് വേണ്ട ഒരു ആവശ്യംല്ല കാരണം ആ ഇപ്പ നമ്മക്ക് ഒരു ഒരു നേരം വെയ്യാന്ന് വിചാരിക്ക അവര് വേണ്ട സഹായിക്കാൻ ആഹ് നമുക്കൊരു നേരം വെയ്യെങ്കിൽ അവരന്നെടുത്ത് കഴിക്കണം അപ്പൊ അവർക്ക് അങ്ങനെൊരു മൈൻഡ് ണ്ടാക്കി കൊടുക്കരുത്
ആ അതെ അപ്പൊ അവർക്ക് അങ്ങനെ ശീലാവും പിന്നെ ഒരു വെള്ളം വരെ കൊടുക്കാൻ നമ്മൾ വ വേണ്ടി വരും
ആ അതീ പണ്ടത്തെ ഒരു താണ് ഇങ്ങനെ നമ്മടെ തലമുറകൾ എന്താണോ നമുക്ക് കാണിച്ചന്ന് അതിങ്ങനെ
തന്നെ പിന്നെ എടു എടുത്ത് താനേ കുടിക്കൊന്നുല്ല നമ്മള് വ വെയ്യാത്ത സമയത്ത് അങ്ങനെക്കെ ട്ക്കും
ആഹ് അല്ല അങ്ങനെ ഒരു താക്ക അവര് ജോലി ചെയ്തിട്ട വരണമെങ്കി നമ്മളും അതുപോലെ വീട്ടില് നല്ല കഷ് ടപ്പെട്ട് ജോലി
ആഹ് ഞാൻ പറയപ്പത്, ഞങ്ങള് പിന്നെ അതേപോലെ പത്ത്മണിവരെ അമ്മക്ക് ഒരു എട്ട് മണിവരെ നമ്മുക്കൊരു റെസ്റ്റ്ല്ല രാത്രി വരെ ഏഹ് അങ്ങനേണല്ലോ വീട്ടു ജോലിർഞ്ഞാൽ അവർക്ക് അവരെ പണി കഴിഞ്ഞാ അവർക്ക് കൊർച്ചേര ഇരിക്കാനും മിണ്ടാനും ഇതിലക്കെ നേ നേര സമയ സമയം ആഹ്
ഞാൻ വിളിക്കാട്ടാ
ആഹ്